കേതമോ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
അങ്ങനെ പോണ് എന്താ
എന്തൊക്കെ ആ ഫുഡൊക്കെ കഴിഞ്ഞോ
ഓ ആ തഴച്ച വിഴിച്ച
ആഹ എന്തായിരുന്നുന്ന് സ്പെഷ്യൽ
ന്നല്ല
ആഹ ഇച്ചിരെ ആഹ് ഇവിടെ മീനുണ്ടായ്രുന്നു. പിന്നെ അവിയലുണ്ടായിര്ന്നു. പിന്നെ രസംണ്ടായിരുന്നു. അവിടെയോ?
മീങ്കറി ഇണ്ടായിനു അപ്പം ഞാന് ചെറുതായി തക്കാളി താളിച്ചും ചെയ്ത് കോഴിമുട്ട പൊര്ച്ചും
ആഹ് കോഴിമുട്ടയാ?
ആഹ്.
ആഹ്. വേറെന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് ഇവിടെ മഴയുണ്ട്. നല്ല മഴയാ അതാ ഇപ്പൊ ഞാ തുണി പെറുക്കി ഇടുവാണ് നല്ല മഴയാണ്.
ഭയങ്കര വെയില് വന്ന് അപ്പൊ തുണിയള് ഇടാൻ വേണ്ടി മിറ്റത്ത്ക്കെർങ്ങിയ പ്പം വെയിലിന്റെ ഒപ്പം തന്നെ മഴയും ചാറ.
ആഹ് ഇവിടെ നല്ല ഇതാണ്. പന്ന കാലാവസ്ഥ എന്താ ചെയ്യാനായിപ്പ.
ഉം
കുട്ട്യാളൊക്കെ എന്ത് ചെയ്യുന്നു?
ഒങ്ങി. ഓരെർക്ക് ഞാൻ ഒർങ്ങാൻ വേണ്ടി ഇങ്ങനെ കെടന്ന് അല്ല ഒർങ്ങ
ആഹ്.
മക്കളൊറങ്ങി ഞാൻ ഒറങ്ങാൻ വേണ്ടി ആഹ് ഒറങ്ങാൻ വേണ്ടി ഇങ്ങനെ കെടന്നപ്പളാണ് വെയില് കണ്ടപ്പോ തുണിയാള് ഇടാൻ വാണ്ടി പൊറത്ത്ക്കറങ്ങി അപ്പ നല്ല മ നല്ല മഴല്ല ചെറ്തായി ചാറാ.
ആഹ് ആഹ് ഇപ്പൊച്ചക്ക് ഒറക്കൊക്കെയ്ണ്ടോ?
വേറെ പ്രത്യേകിച്ച് പണ്യൊന്നുംല്ലല്ലോ അപ്പൊ
ആരോഗ്യൊക്കെ എ ഓ ഉച്ചക്ക് നമ്മള് കെടന്ന് ഒറങ്ങുന്നതും നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിനു അത്ര നല്ലതൊന്നും അല്ലല്ല എന്തേലൊ ക്കെ ചെയ്തോണ്ടിരിക്കണം. നമുക്ക് വണ്ണോം കൂടും അസ് വേദനയും ആവും കൊറച്ച് പ്രായവായി കഴിയുമ്പഴേ
എന്താണ് അത് മോനെ ഒറക്കാൻ വേണ്ടി കെടക്ക്ണതാണ്.
ആഹ് അപ്പൊ കൂട്ടത്തില് കെടന്നങ്ങ് ഒറങ്ങി പോവുന്നതാണ് ആ
ഓന്ങ്ങട് ഓന്ങ്ങട് പറ്റി ക്കും ചെയ്യും കൊറേ നേരം ഒന്നും കെടക്കൂല ഓനങ്ങോട് പറ്റി പിടി ച്ച് കെടക്കുമ്പോ പിന്നെ ആ ഇതില് അങ്ങനേ ഞാനും ഒ
ആഹ് ഒറങ്ങിപ്പോവും ന്നെ എനിക്കാണേ ഒറങ്ങി ക്കഴിഞ്ഞ് എഴ്ന്നേക്കുമ്പഴ്ത്തേന് തലവേദനിയ്ക്കും അതുകൊണ്ട് ഞാനീ ഉച്ചയുറക്കൊന്ന് പറയുന്നൊരു കാര്യം എനിക്ക് ഇല്ലേ ഇല്ല. എത്ര ഇതുണ്ടന്ന് പറഞ്ഞാലും ഒന്നേ ടി വി കണ്ട് കെടക്കും ആഹ്. ആഹ് എനിക്ക് തലവേദന എടുക്കും കൊറേ നേരം കെടക്കുമ്പം പിന്നെ മൊബൈലും അധികം യൂസ്യ്യാകാറില്ല. തലവേദന എടുക്കും.
ആണോ?
പിന്നെ പൊറത്തൊക്കെ പോകാറുണ്ടോ കുട്ടീനേ കൂട്ടി?
ഞങ്ങള്‌പ്പ ഇന്ന് പോളിയോ കൊട്ക്കാനൊക്കെ പോയി വന്നതാ.
ഹാ
ഇന്ന് പോളിയോ ദിവസല്ലെ ഓഹ്.
ആഹ് ഇവിടെയും ഉണ്ട് ചക്ക കുറെ ചക്കയുണ്ട്.
ചക്ക ചക്ക പൊരിക്കലും ഇതാക്കലുമൊക്കെയാ ആഹ് വെള്ളേർ ഇനി ഉണ്ടാവുല്ലേ
അതെ അതെ വെള്ളം ഇറങ്ങിയന്നൊ കൊള്ളൂല പിന്നെ പഴുത്താലും ഒരു ശകലം വെള്ളം ചൊവയുണ്ട്.
ചക്കേം മാങ്ങേം സീസണല്ലേ
ആഹ് ഇപ്പൊ റംബുത്താന്റെ സീസണ് അല്ലേ എൻ്റുമ്മ വ റംബുത്താന എന്റെ ഭഗവാനെ അതോ എന്തും വെലയാ സാധനത്തിന് മേടിക്കാറുണ്ടാ
ഹസ്ബൻ്റ് കൊണ്ട് വന്നതാ ഇന്നല്ലേ അവിടെ ഓരെ കടേന്ന്
എത്ര രൂപ എവിടെ എത്ര രൂപക്ക കൊടുക്കുക
അറിയൂല കൊണ്ടത്തര ഞാൻ തിന്നും എന്നിട്ട് വെലയൊന്നും അറിയില്ല
ആഹ് ഏതാ മ ചുമന്ന കളറാണോ മഞ്ഞ കളറാണോ
ചുമപ്പ് മഞ്ഞയുണ്ടോ
ആ മഞ്ഞക്കളറുണ്ട് മഞ്ഞക്കാണ് നല്ല മധുരം ചുമപ്പിന് അത്രയും വരത്തില്ല
അറില മഞ്ഞ മഞ്ഞ അറിയില്ല ഒപ്പ കഴിക്കലിണ്ട്
ആഹ് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ പക്ഷെ നമ്മള് കുരിങ്ങ് കുരുവേ മാറ്റിക്കളഞ്ഞതിതിന് ശേഷം അതിന്റെ ദളം മാത്രം കൊടുക്കുക
ആഹ് മോന്ക്ക് അത് ഇഷ്ടമല്ല ഓന്ക്ക് ഒന്നാകെ കിട്ടണം അ പേടിയപ്പോ ഇങ്ങനെ ഇടക്കൊക്കെ ന്യൂസിൽ ഉണ്ടായിരുന്നല്ലോ കുട്ടികൾ എത്രയോ കുട്ടികൾ മരിച്ചതല്ലോ
ആഹ് അതെ അതെ അവർക്കറിയില്ലേ അത് ഇങ്ങനെ വെക്കുമ്പഴത്തേന് ഉള്ളിലോട്ട് പോവും അത് അത് സ്വാഭാവികവും അത് തെന്നല് ഉണ്ട് ഇച്ചിരേ
നമ്മക്ക്ന്നെ കയിക്കാൻ പേടിയാ പിന്നെ മക്കളത് പറയും വേണ്ടല്ലോ
എനിക്ക് പേടിയ അത് കഴിക്കാന് ഞാന് അതിന്റെ മാംസം എങ്ങനാന്ന് പറഞ്ഞാൽ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഇളക്കും ഏഹ് അതിന്റെ ഇതേ നിള മാറ്റിയന് ശേഷമാണ് സാധാരണ അത് തിന്നുന്നത് പിന്നെ ഇവിടെ റംബുത്താൻ കൊണ്ട് കൊടുത്ത് എന്റെ വീട്ടില് റംമ്പത്താൻ കൊടുത്ത് കഴിഞ്ഞാ എന്റെ അമ്മ അത് അച്ചാറിടും നല്ല ടേസ്റ്റാ റംമ്പുത്താൻ അച്ചാർ ആഹ് നല്ല ടേസ്റ്റാ ആഹ് അത് വെക്കണെ എങ്ങനാന്ന് എനിക്ക് അറിയത്തില്ല അമ്മയ്ക്കറിയാം നമ്മള് സാധാരണ അമ്മ പറയും ഇത് വെക്കുന്ന പോലെ തന്നെ എന്താണെന്നാ പറയുന്നത് ഒരു ശകരം മധുരവും കൂടെ ശർക്കര എന്തേലും ഒന്ന് ചേർക്കണമെന്ന് കൂടെ പറയും ആഹ് എണ്ണക്കാത്തിട്ട് ആ ഉം മാങ്ങ അച്ചാറിടുന്ന പോലെ നമ്മള് ആ ഹ്ഇ നമ്മുടെ ഈന്തപ്പഴവച്ചാറിടുവല്ലോ നാരങ്ങായും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാ കുറേ ദിവസം ഇരിക്കുമ്പോ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് റ്റാ എന്റെ വീട്ടില് ഇപ്പഴും ഇരിപ്പൊണ്ടത് ആഹ് ഇന്തപ്പഴം രണ്ടും കൂടെ ഹ് ഒരുമിച്ച് അത് ഇത് ആദ്യം മറ്റേത് നാരങ്ങ ഇത് ചെയ്തി ട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ന്നാറിയേനു ശേഷം പിന്നെ ഈന്തപ്പോഴും അതിനകത്തോട്ട് ചേർത്തിട്ട് ഉം അങ്ങ് ഇത് ചെയ്താ മതി
അങ്ങൻത്തൊക്കെത്തിന്നുംമ്മച്ചിണ്ടാക്കലുണ്ട് റംബുട്ടാന്റെ അതിൻ്റുമ്മ അറിയായിട്ടാക്കും ഉം അങ്ങനെ അറ് അറിഞ്ഞിണ്ടെങ്കി എന്താലും ഉംഎടുക്കും ഈ വത്തക്കൻ തോലൊക്കെ അച്ചാറിടുവല്ലോ
ആഹ് ആഹ് ആഹ് ചോദിച്ചു നോക്കൂ അത് ഇട് ഉം ആഹ് എല്ലാ സാധനവും നമുക്ക് അച്ചാറുണ്ടാക്കാം പക്ഷെ ചിലതൊക്കെ
ഉം റീൽസില് കാണുമ്പോ പിന്നെഅത്ണ്ടാക്കി ചുമ്മാന്നിട്ടുണ്ടാക്കിക്കലാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് വത് ത്തക്കേം കൊണ്ടൊക്കെ ഷേഇതിന്റെ എന്താ സ്ഥിതിന്നറിയില്ല
ആഹ് ആഹ് ആഹ് ഇത് നല്ല ടേസ്റ്റ് ആണ് റമ്പുത്താനച്ചാറിടുന്നതിന് ഞാനിവിടെ വന്നൊഒരു ദോസം അമ്മേടെന്ന് ഞാൻ കൂട്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാ ഇടുന്നെ എന്നൊക്കെ ഞാൻ ചോദിച്ചാരുന്ന്
ഉം പിന്നതേപോലെ ഫ്രാഷംഫൂട്ട്ല്ലേ പാശൻ ഫ്രൂട്ടില്ലേ അ ഫാഷൻഫ്രൂ റൂട്ട്
ഫ്രാഷംപൂട്ട് ആ ആ പിന്നെ ന്നെ ആഹ് ഫ്രാഷംപൂട്ട് അച്ചാറിടാറുണ്ട്
ആഹ് അത് നല്ലരസാച്ചാറിട്ടാ ഇട്ടാ
ആഹ് ആഹ് ആ പിന്നെ ചാമ്പക്ക അച്ചാറിടും അങ്ങനെ കൊറേ ഐറ്റംസുകളുണ്ട് അച്ചാറിടുന്ന കൊറേ ഇതുണ്ട് ഉം എല്ലാ ഒന്നും നമുക്ക് ആഹ് എനിക്ക് പക്ഷെ അങ്ങനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പാചകത്തിനോട് എനിക്ക് അത്ര പ്രയോം ഇല്ല
ക്കൂലേ അച്ചാറൊക്കെ നിക്ക് അരേല് ഇണ്ടാക്കിത്തന്നാ ങ്കര ഇഷ്ടാ
ആഹ്ഹാ ഇവിടെ എനിക്ക് ഒണ്ടാക്കാൻ അറിയത്തില്ല ആരേലുഒണ്ടാക്കിയാ ഞാനേട്ത്ത് കഴിക്കുംന്നല്ലാതെ ന്നാലും എല്ലാത്തിനേക്കാളും എനിക്കിഷ്ടം മാങ്ങാച്ചാറ് തന്നാ
ആ എൻക്കും മാങ്ങാച്ചാറ് കടേന്ന് വാങ്ങി ക്കണാഷ്ടം വീട്ടില്ണ്ടാക്കണ മാങ്ങാച്ചാറിഷ്ടല്ല
ആ ആ അത് ഉപ്പ് കൂടിയതല്ലേ വെളീന്ന് മേടിക്കുന്നത്
ആ അവര് അലിഞ്ഞിട്ടുണ്ടാവൂലേ അലിഞ്ഞിട്ട്ന്നല്ലേ ആ അത്
ആ ആആ അത് മൊത്തൊടുക്കല്ല് ചെറുപ്പം ആഹ് പിന്നെ ഏ
ഇങ്ങളെന്താത്തിന്ന്
ബഹളം ഉണ്ടാക്കുന്നാ
ങ്ങളെന്താ കാട്ടുന്നേന്ന്
കേട്ടില്ല
മക്കളെന്താ ചെയ്യുന്നേന്ന്
മോള് പഠിക്യാ സ്കൂളി പഠിക്യാ
ആ ത് ലീവല്ലേ
അവൾക്കോ ഉം ലീവാ ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് പോവണ്ട
ആഹ എന്തയ് കളിക്കാൻ പോയോ
ഏയ് ടി വി കാണുന്ന ടി വി കാഴ്ച കൂടുതലാ
ആ
ഉം ഇവിടെ ഇവിടല്ലാ കുട്ടികളും അങ്ങനെന്നെ ചില കുട്ടികൾണ്ട് അവളമാരും ഇത് തന്നെ പരിപാടി
ആഹ ഉ
പക്ഷെ അവർക്ക് പാചകം ഓക്കേ അറിയാം കേട്ടോ അവര് യൂട്യൂബിൽ നോക്കി പാചകൊക്കെ വോക്കും പിള്ളാര് അ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആകെ അള്ളപുള്ളിയാ ഇവള്മാർ ഉ മ് അവർക്കൊക്കെ ഇങ്ങനെ ഉ എത്താ ഉം ആഹ വെറൈറ്റി ഫുഡ് കഴിക്കാൻ അവർക്ക് ഇഷ്ടം ന്തോ
അല്ല അങ്ങനെ ചെയ്ത് പഠിക്കണതും നല്ല
ആ ആഹ ആഹ പക്ഷെങ്കി ചെയ്താ ചെയ്യാൻ കേറി കഴിഞ്ഞാലുണ്ടലോ എണ്ണ കാണയെല്ല മുളക് പൊടി കാണിയേല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല ഒരുപാട് വരിയിട്ടാണ്ടാക്കുന്നത്
ആഹ
ടേസ്റ്റ് ഫുഡാണ് ഇഷ്ടം നമ്മളൊക്കെ എന്ന് പറഞ്ഞ മുളക് പൊടി യൊക്കെ ഇച്ചരില്ലേടത്തുള്ളൂ ഇവ അങ്ങനൊന്നുമ ഒരുപാട് വരിയിടും
ഉം
മുട്ട ഉരുളക്കിഴങ്ങൊക്കെ ഉ തക്കാളിയൊക്കെ ചേർത്തിട്ട് ചിക്കി തോർത്തിയൊക്കെ എടുക്കുന്നത് കാണാ ഇ വര് ഒരു സിസം അയിന
ആ കാര്യത്തിൽ ഒന്നും ഞമ്മക്കൊക്കെ ഒന്നും അറീല ഞാനൊക്കെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഫുഡ് ഉണ്ടാക്കാൻ തന്നെ
ആ ആഹ് ഇവിടെ ഒരുമാര് നേരത്തെ ഇതിനകത്തൊക്കെ കേറി പാചകം നമ്മ അങ്ങനെ കയറ്റത്തില്ല വെളിച്ചെണ്ണ എല്ലാം തീർക്കാ പറയും എന്തോ ആഹ
ഇവളിപ്പോ പഠിക്ക ആണ് ഉണ്ടാക്കി പഠിച്ചാലും നല്ലതാണ് നമുക്ക് നമ്മുക്കുന്ന പ്രായത്തിലൊന്നും അറിയുന്നല്ലേ എനിക്ക്
ആ അതെ ഓ നമ്മളൊന്നും മെനക്കെടാൻ കേറാറില്ല സത്യത്തില് മടിയാണ് അന്നന്ന് നമ്മള് ഉ അപ്പൊ പിന്നെ എന്താ പറഞ്ഞ ഫോണൊക്കെ ഇപ്പഴല്ലേ വന്നേ നേരത്തെ കാലത്ത് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ
കളിക്കാം നടക്കും
കളിക്കാന് നടക്കൂല്ലായിരുന്നു നമ്മളൊക്കെ ഇവർക്കിപ്പോ ആ കളിഎന്നു പറയുന്നതൊരു കാര്യം ഈ കുട്ടികൾക്കില്ലല്ലോ ഇവർക്കു
ഫോണും ഫോണും ടീവി തന്നെല്ലേ
മ് മ് അതാണ് രണ്ട് നമ്മൾ അവരുടെ ഇതും നമ്മുടെ ഇതും കൂടെള്ള തമ്മിലുള്ള വ്യത്യാസം അത് പൂന്ന് പോറണ്ട
ഇവിടെ ആകുമ്പോ മോനക്ക് അങ്ങനെയാാഹസ്ബന്റിന്റെ വീട്ടിലാകുമ്പോ ഫോൺ വേണം എന്റെ വീട്ടിൽ പോയിണെ അവിടെ ചുറ്റുപാടും കുറേ കുട്ടികളുണ്ട് ആ അവിടെ ഓരോ കൂടെ അങ്ങനെ കളിച്ച നടക്കും പോരെ കേറൂല പിന്നെ പിടിച്ച് വലിച്ചടിച്ചു കൂട്ടിക്കൊണ്ട് വരണം ഇവിടെ ചുറ്റുവട്ടത്തൊന്നും കളിക്ക്യൻ ആരുല്ല അതുകൊണ്ട് എങ്ങട്ടും പോവൂല
എന്നാ ശരി ഞാൻ വിളിക്കാട്ടോ
ആഹ്